ഹലോ
ആഹ് എന്താവർത്താനൊക്കെ
നല്ല വർത്താനം സുഖം തന്നെ
എന്തായി ചോറൊക്കെ കഴിച്ചോ
ഇല്ലേയ് കഴിക്കാനങ്ങനെ ആവണല്ലേള്ളൂ ടൈമ്
ആഹ് അയ്ശരി
ഇവിടെ കിടക്കുമ്പോത്തിന് പന്ത്രണ്ട് മണിയൊക്കാവും
ഹോ അയ്ശേരി മക്കക്കു മദ്രസിം സ്കൂളൊക്കില്ലേ
ആഹ് അവ ആ മദർസ വിട്ടാണ്ട് എട്ട് മണിയൊക്കെ ആവുമ്പോത്തിന് വരും പിന്നെ ഓരേ പഠനും കാര്യങ്ങളൊക്കൊയിട്ടെ ആഹ് ഇന്ന് നല്ല മയന്നെണ്
അയ്ശരി എയ്താനും വായിക്കാനൊക്കെ ആഹ് ഇഷ്ടം പോലെ ഉണ്ടാവോലൊ
ആഹ്
നാളെപ്പഞ്ഞ് സ്കൂളുണ്ടോ
ഇല്ല നാളഞ്ഞ് അവധിയാണ്
ഏഹ് ക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വെള്ളിയാഴ്ച അവധിയാണ് ശനിണ്ട് ആഹ് അയ്ശെരി ആഹ് അപ്പൊ പിന്നെ ഇന്ന് നേരത്തെ കടക്കൊന്നുണ്ടാവുലല്ലേ
ഇന്ന് കടക്ക ആഹ് ഇന്ന് കടന്നിട്ടൊന്നുല്ല ഇവിടെണ്ട് മ മക്കളങ്ങനെ കളിച്ചടക്ക്ണ്ണ്ട് ഇന്നൊന്നാമത് ചെറിയെരു പരു ചെറിയൊരു ഫംഗങ്ഷൻ ഉണ്ടായിനി വീട്ടില് അപ്പൊ പിന്നെ ആരുതില് ഇങ്ങനെ
ഏഹ് അയ്ശെരി ഏഹ് എന്നിട്ട് കയ്ഞ്ഞോ പരിപാടിയൊക്കെ
ആഹ് കയിഞ്ഞ് ആരുല്ല ഞങ്ങള് വീട്ടാര് മാത്രേള്ളൂ പ്പ് അത് മോന്റെ ബർത്ത്ഡേയപ്പോ അഹ് ഓന് ചെറുതായിട്ടൊരു സർപ്രൈസ് കൊടു
ഹേ ഹേ അയ്ശരി ആഹ് ഇപ്പത്തെ മ ക്കൊക്കെ അല്ലേത് നല്ല അടിപൊളിയാണല്ലോ ഓരോരുത്തർ ഗിഫ്റ്റ് ഇടുക്ക്ണണ്ടാല്
ആഹ് അയിന് ഓര് ഞങ്ങള് ഞാൻ കരുതീനു എന്തെങ്കിലൊക്കെ ഒന്ന് കൊടുക്കണം കരുതീന് അപ്പൊ പിന്നെ ഓന് ഇന്ന് ഇന്നലെ പറഞ്ഞ് ഇങ്ങള് എനിക്കൊത്തും വാങ്ങി തരൂല സർപ്രൈസ് ഇങ്ങള് ഇങ്ങൾക്ക് ഇങ്ങനെ ഇപ്പ ഇപ്പയൊക്കെ വാങ്ങി തരും ഇന്ക്കൊത്തും ഇങ്ങള് വാങ്ങി തരൂല അങ്ങനൊക്കെ പറഞ്ഞീന് അയ് ഞാന് അയ്നെ കുറിച്ചൊന്നും ഒരു വിവരം ഞാൻ കൊടുത്തീരാ പിന്നെപ്പിന്ന് നേരം വെളുത്തേരം ഞാന് ഓനെ സ്കൂള് വിട്ടേര് പറഞ്ഞയ ച്ചേര് ഞാൻ ഇങ്ങനെ അങ്ങാടീൽ പോയിക്കാണ്ട് സാധന കൊണ്ടന്ന് സെറ്റീത് ഓന് ഏറ്റവും വലിയൊരു ആ ഗ്രഹം ബൂട്ട് ബൂട്ടിനേഞു അപ്പൊ അവന് അത് പിന്നെ നല്ല സർ പ്രൈസായിക്കാണ്ടു അങ്ങട്ട് കൊടുത്തു കളിക്കാന് കൊ കളിക്കലയി ലാ സാധനങ്ങളും ആയിട്ട് ആഹ് ഓന്ന്നെ നല്ല അത്ഭുതപ്പി പിന്നെന്ന് സ്കൂളിട്ട് വന്നത് അത് പിന്നെ ഞാ ഒളി ഒളിപ്പിച്ച് വെച്ചേക്കേയ്നി കാണിച്ചു കൊടുത്തിട്ടല്ലേയ്നി അതേപോലെ തന്നെ ഡ്രസ്സ് ഞാൻ അതേപോലെ അത് എന്താ വർ ഇതിലന്റെ ഒരു ഗിഫ്റ്റ് ബോക്സിലാക്കിയതതും സെറ്റ് ചെയ്ത് വെച്ചെയ്നി അത് രണ്ടും ഞാൻ ഓനെ കാണാതെ ഒളിപ്പിച്ചു വെച്ചു അത് കഴിഞ്ഞാല് പിന്നെ ഓ സ് കൂള്ട്ട് വന്നതും എന്നോട് ഇങ്ങള് കേ ക്ക് വാങ്ങിത്തരോന്നോയ്ച്ച് അപ്പോ ഞാപറഞ്ഞ് കേക്ക് വാങ്ങി വാങ്ങൂല എന്താ മയെയാണ് കേക്ക് വാങ്ങി തിന്നാൻ പറ്റൂല വറത്തത് കഴിക്കാൻ പാടില്ലാന്നൊക്കെ പറഞ്ഞാണ്ട് ഞാന് മദർസക്ക് പറഞ്ഞയച്ച് അതിന് മദ്രസത്തെ കുട്ടികൾക്കും സ്കൂത്തെകുട്ടികൾക്കും മുട്ടായിയൊക്കെ കൊണ്ടോയി കൊടുത്തണ് ഇന്ന്
ഏഹ് ഓൽക്കൊരു സന്തോഷല്ലേ
ആഹ്
ഉം
അപ്പൊ പിന്നെ അവര് ഓന് സ പിന്നെ ഞാനും അയിന് ഞങ്ങള് വൈകുന്നേരം പോയ്‌ക്കാണും ഓൻ മദ്രസക്ക് പോയേന്റെ ശേഷം കേക്കൊക്കെ കൊണ്ടുന്ന് റെഡിയാക്കി വെച്ച്
ആഹ് മദ്രസ വിട്ട് വന്നപ്പം സർപ്രൈസ് ആക്കി ഉണ്ടാവൂല്ലേ
ആഹ് മദ്ര വിട്ടന്നപ്പോത്തിനിം ഞങ്ങള് മെല്ലെ ടേബിളിന്റെ കേറി വരുമ്പോൾ തന്നെ കാണണെ ടേബിൾ ആണ് ആയിമേൽ എല്ലാം വെച്ചാണ്ട് ഒക്കെ വെച്ച്
അയിൽ ഇങ്ങ വന്ന് വാതിലും അങ്ങ് തുറന്നപ്പോ ഓൻ തന്നെ ഷോ
ആഹ് അത് കുട്ടികൾക്ക് ഇഷ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഓരോ കി
ട്ടാതെ കിട്ടിയതാകുമ്പോ
ആഹ് നമ്മളൊന്നും അങ്ങനെ ചെയ്യലൊന്നൂല്ല ഓരോരുത്തര് ഓരോ വീഡിയോ റീലും കാണുമ്പോ
ആഹ് ഞാൻ ആതിക്ക് ഞാൻ ആദ്യക്കൊ ഒന്ന് പേടിപ്പിച്ചാണ് കൊടുക്കാന്നൊക്കെ കരുതിയെ ഇങ്ങനെ കുട്ടികളെ ചെങ്ങായിനെ കാ പറഞ്ഞ കേട്ടു മാഷ് വിളിച്ചീനി എന്നൊക്കെ പറഞ്ഞങ്ങട് അങ്ങനെയൊക്കെ ഒന്ന് ആഹ് അങ്ങനെയൊക്കെ ഒന്ന് പറ്റിച്ചാന്ന് കരുതി പിന്നെ എനിക്ക് തോന്നി അത് വേണ്ട ഇപ്പൊ ഷോക്ക അങ്ങനെ ഒന്ന് നെട്ടി നി വരുമ്പോ തന്നെ ഒരു ഷോക്ക് ഉണ്ടാകും ഒരു വേറെ ഇതാണല്ലോ കാണാന് ഇപ്പാ നേരൊക്ക അങ്ങനെ ആ രീതീല് വെച്ചോ
ഏഹ് ശെരി ഇപ്പ അങ്ങനെ ഓരോ വീഡിയോ ഇണ്ടല്ലോ ഓരോര്ത്തെരെ ഏൽപ്പിച്ചിട്ട് ഓല് വന്ന്കാണ്ട് വി വീഡിയോ എട് ത്ത്കാണ്ട് തെര്ന്
ആഹ് ആഹ് ആഹ് അത്ണ്ട് അതാ ഏർപ്പാട് ഇണ്ട് ഇന്റെ ഫ്രണ്ടിന് എന്നെ ഇണ്ട് അ പ്പഞാം പിന്നെ
അ ആഹ്
സാധനങ്ങളൊക്ക ഇണ്ടായപ്പൊ ഞാൻ തെന്നെ അത് സെറ്റാക്കാ കെര്തി
ഏഹ് അത് ശെരി അവനാനെന്നെ കയ്യാെങ്കി പിന്നെ പൊർത്ത്ക്ക് ഒന്നും പറണ്ട അത് ശർ ക്കെരിം ആഹ് ആഹ് ആഹ്
ഇപ്പ എല്ലാവെരും ഒരുവിധം സാ ഐന്ള്ള സാധനങ്ങളൊക്ക ഇവടെ ഇണ്ടേ അപ്പെ ഞാന അങ്ങട്ട് സെറ്റാക്കാ കെര്തി
ആഹ് ശെ
വെല്യേ ബുദ്ധിമുട്ട്ല്ല പണിയാെന്നും അല്ലലോ ഇപ്പത് നമ്മള് കൊറേ നമ്മള് കെര്തും ഞമ്മളെക്കൊണ്ട് കയ്യൂലാന്ന്
ആഹ് ഇപ ആ അതെന്നേണ് അമ്മള് ഇപ്പൊ രണ്ടായിരം മുവ്വായിരം കൊട്ത്ത് റെഡി ആക്ക്ണ് പൈസ ചെലവാക്ക്ണ് ഐന് അമ്മള് ച് അമ്മള് മെനക്കെട്ട വെല്ല ഇതൊന്നും ഇല്ലാ റൈറ്റും കാരും പൈസെയൊന്നും ഇല്ല
ഇല്ല
എൽക്ക് പഷ ഞമ്മള് ഓലെ ഏൽപ്പിക്കുമ്പൊ ഐന്ള്ള എല്ലാ കാരും സാധനും വാങ്ങുമ്പോത്തിന് ഓല് എര്ട്ടി പൈസ പറയും
അത്
രണ്ടായിരം മൂവായിരം ഒക്കെ പൈസ പറയും
ആഹ് അതാണ് ഓര് പറയും ആ ബോക്സിന് ആഹ് ബോ സിന് വെ വി ഇത് നല്ല വെല വെര്ണ്ട് അങ്ങനേണ് ഇങ്ങനേണ്നൊക്കെ പർഞ്ഞ്ങ്ങാണ്ട്
ആഹ് ഓൽക്കും ഐമന്ന് ലാഭം കിട്ടണ്ടേ
ഇത് ഞമ്മക്കാ മേം ഞമ്മളാവുമ്പൊ കൊർച്ച് മുട്ടായി കൊനാ കൊർച്ച് കി കിക്കറ്റും കൊർച്ച് സ്നിക്കേസും വാങ്ങിക്കാണ്ട് ഐന്റെ ഉള്ളില് ഹാംബെറ് അങ്ങട്ട് സെറ്റീതെച്ചു
അത് ശെരി ഓനും ത് തൃപ്പതി ആയിക്കൊല്ലേ
ഉം അത് ഓന് ഭയങ്കര ഷോക്കായി ഭയങ്കര സന്തോഷം ഇന്ന്
ഏഹ് എല്ലാരും ഉണ്ടായിരുന്നോ ഇന്ന്ട്ട് വീട്ടില്
ഞങ്ങള് വീട്ടേര് മാത്രം ഉമ്മിം ഉപ്പിം നാ പിന്നെ നാത്തൂന് പിന്നെ ഞങ്ങളെ വീട്ടില് ഞാനും ഹസ്ബെന്റും കുട്ടേളും
ആഹ് അത് ശെരി ആ എന്താ ഫുഡ് ഒക്കെ ഇന്ന്ട്ട് സ്പെഷ്യല് ഇണ്ടാക്കിയോ
ഫുഡ് ഇണ്ടാക്കീല്ല ഫുഡ് ആഹ് ഫുഡ് എ ഹ് എടക്ക് എടക്ക് ഇങ്ങനെ കൊണ്ടര്ന്നതോണ്ട് ഞാം പർണു ഫുഡ് വാണ്ടാ അത് ഇടക്കെടക്ക് ഇങ്ങനെ കൊൻ ന്റാണ് അപ്പൊ പിന്നെ അത്
എന്നും ഇതെന്നെ ആവുമ്പളേയ് പേടിയാണ് മക്കക്കായാലും ഞമ്മക്കായാലും ഒക്കെ
ആഹ് അതെ ഇത് പിന്നെ ഇന്ന് ഇന്ന് രാവിലെ ചിക്കം ബിരിയാണി ഇണ്ടായിനി അപ്പൊ പിന്നെ ഞാംപറയേ ഇന്നെലിം ഇന്നൊക്കെ ചി ക്കം ബിരിയാണി ഇണ്ട് അപ്പ ഞാംപർണത് എന്നും ഇതെന്നെല്ലേ പണി അപ്പൊ വാണ്ട പർണ്കാണ്ട്
ഏഹ് ശെനി ആഹ് ആഹ് പിന്നെ എന്തെക്കേണ് ഇന്ന്ട്ട് മക്കള് ഒ ഒറങ്ങാനായിട്ട് ഇണ്ടാവൂലലേ അല്ലെ
ഇല്ലൈ അവര് ഒറങ്ങാൻ നേരം ആവ്ണാെള്ളു ആഹ് സാദാ ചോറ് ഇണ്ടാക്കിന്ന്
ആഹ് പക്ഷെ ഇന്ന് ഓലൊക്കെ പോയോ
ആഹ് ആഹ് ഓര് പോയി
ഏയ് ശരി പരിപാടി കഴിഞ്ഞു പോയലും കഴിഞ്ഞൊ അത് ശരി നിക്കലൊ
ഒരു കുട്ടിക്ക് ആഹ് ഇന്റട്ത് ഇണ്ടാവാൽണ്ട് ഏ ഒന്നാമത് ഇപ്പ ഈ മഴ ഇഞ്ഞിപ്പ മഴ പെയ്തത് കൊണ്ട് വന്നതായിരിക്കും മറ്റേത് ചൂടാവുമ്പോൾ ചൂടൊണ്ട് കെടക്കാൻ കയ്യൂലർഞ്ഞാണ്ടേ
അത് ശരി മേലെ ആഹ് അത് ശരി ചൂടാകുമ്പോ അവർക്ക് അവരവരുടെ വീട് തന്നെ മതിയരിച്ചു
ആഹ് ആഹ് നിക്കാൻ കയ്യ്ണ്ല്ല ചൂടുകൊണ്ട് ഇങ്ങട്ട് വാറപ്പാണ് മേലത്തെ മേലത്തെ നിലയിൽ ഭയങ്കര ചൂടാണ് എല്ലാരും കൂടെ വരുമ്പോ എങ്ങനെയാലും മേലക്കെ കിടക്കേണ്ടി വരും
ആഹ് അത് ശരി ഒല്ക്ക് ചൂ ചൂട് സഹിക്കാൻ കയ്യ്ണ്ടാവൂലെയ്
ഇല്ല അതൊണ്ടാണ് ഓര് പറഞ്ഞ് അങ്ങനെ പോയതന്നേനി ഇന്റെ അടുത്തൊരുരാഴ്ച ഇണ്ടായിനി അപ്പൊ പിന്നെ ആ ഒരു വയില് വേയിലും ചൂടും ഒക്കെ ഒക്കപ്പാടെ ഇങ്ങോട്ടായപ്പോ സഹിക്കാൻ കഴിയ്യിണില്ല പറഞ്ഞാണ്ട് അങ്ങനെ പോയതാ
ആഹ് അത് ശരി
ഇപ്പോ വെരി അക്കാരം ആഹ് ഒരു എപ്പളാ പൂതി വരുന്ന അപ്പം അങ്ങട് വരണം ഇന്ന് നിക്കാന്ന അ വന്നാ നിന്ന് നിന്നോളിന്നൊക്കെ പറഞ്ഞീനി അപ്പൊ പിന്നെ ഒരു ദിവസം വരാ പറഞ്ഞാണ്ടയ് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെണ്ടക്കി വെച്ച്ണ് ആഹ് ഫുഡൊക്കെ അവിടെ ഇണ്ടാക്കിച്ചും ചെയ്ത്ണ് പിന്നെ ഒരീസം വരണ്ട് പറഞ്ഞോണ്ട് അങ്ങനെ പോയി
ആഹ് ഇങ്ങള് നേരത്തെ കെടക്കൽ ഒന്നുല്ലേ
ഞങ്ങള് എടക്ക് എടക്ക് നേരത്തെ കെടക്കും അല്ലെങ്കിൽ കെടക്കൂല ഞങ്ങ ഇതന്നെ ഇപ്പൊ ഈ സ്കൂ സ്കൂള് മദ്രസ് പറഞ്ഞാണ്ട് കൊറേപഠിക്കാനും കാര്യങ്ങളും ആയിട്ട് ഇങ്ങനെ വരല്ലേ അതൊക്ക കഴിയുമ്പോത്തിന് നേരം കണക്കാവും ആഹ് ആഹ്
സ്കൂളില്ലാത്തന്നും ഓര് വർക്ക് കൊടുക്കണല്ലോ
ആഹ് അതെ ഇഞ്ഞിപ്പോ ബശീർ ദിനത്തോട് അനുബന്ധിച്ചാണ്ട് കൊറേ കിസ്സാള് വിട്ട്ണ്ട് അപ്പ അതൊക്കെ കാണാതെ പഠിപ്പിക്കാല്ലതാ
ആഹ് ഇവടെ ഞങ്ങള്ത് പറഞ എന്താറിയോ ഇന്നലെ ഒന്ന് ഗ്രൂപ്പില് വിട്ട്ണ് എന്തയിനുള്ള സാധനം ഡ്രസ്സും കാര്യൊക്കെ ടീച്ചേഴ്സിനെ ഏൽപ്പിക്കാന് ഇഞ്ഞട്ട് ഓല് അവ്ട്ന്ന് പരിവാടിയാക്കി നടത്ത ഞമ്മളിവട്ന്ന് കൊടുത്തയ്ക്കൊക്കെ
ആഹ് ആഹ്
കുട്ട്യാൾക്ക് താല്പര്യള്ളോലെ പറഞ്ഞയ്ക്കാന് ഡ്രസ്സും കാര്യൊക്കെ ഇന്ന ഞ്ഞട്ടോല് അവട്ന്ന് അഭിനയിച്ചാണ്ട് വീഡിയോ ഇടുത്തോളാന്ന്
ഏ അത് ശരി സാധാരണ നമ്മള് വീട്ട്ന്നാണല്ലോ ഇണ്ടാക്കല് ആഹ്
വെള്ള ബന്യേനും ഒക്കെ വാണ്ടിയേരും ഇഞ്ഞിപ്പയിനല്ലേനും ഇഞ്ഞിപ്പ ഒക്കെ തപ്പാനൊക്കെ മെ നമ്മക്കൊരു മെനക്കെടാണ് ഇപ്പത് ഓല് രക്ഷിതാക്കളേണ്ട് ഏൽപ്പിക്കും വേം
അഹ് ഇയ എല്ലാ കുട്ട്യാളതും വാണ്ടേ
ആഹ് അതാണ് ഒന്നാമത് താല്പര്യള്ള കുട്ട്യാളെ മതി പറഞ്ഞാണ് ട്ടോ. ആഹ്.
അല്ലാഞ്ഞാല് ഞമ്മളത് ഓരെ ആ ഡ്രസ്സ് ഞമ്മള് ഇടീപ്പിച്ച്. ഞമ്മളയിത്ത വി ഇത് പറഞ്ഞാണ്ട് അവരെ ഞമ്മള് പഠിപ്പിച്ച് കൊടു ക്ക പിന്നെ വീഡിയോടുത്ത് ഒക്കെപ്പാടെ എഡിറ്റിയ്യുമ്പോത്തിന് നമുക്കൊരു ബുദ്ധിമുട്ടന്നേണത്.
അതന്നെ നല്ലത് ഓഹ് എന്നാ പിന്നെ ഓലെന്തേങ്കിലും ആയിക്കോളും.
ആഹ്.
ഞമ്മക്കൊന്നും അറിയണ്ടല്ലോ-
ഞമക്കൊന്നും അറിയണ്ട നമ്മക്ക് ആ ഓര് പറയണ സാധനാണ്ട് കൊടുത്തയച്ചാ മതി പിന്നെറഞ മ്മള് പറയ്ണത് അനുസരി ഞമ്മളത് നമ്മള് പറഞ്ഞാലേറെ ഓല് ടീച്ചേഴ്സ് പറഞാലാണനുസരിക്ക ആഹ് ഞമ്മളെത്ര വട്ടം പറഞ്ഞിട്ടും കാര്യല്ല.
കുട്ടികളെ പറഞ്ഞേക്കാൻ പറഞ്ഞത് ട്ടോ
ആഹ് ആഹ്.
നമ്മള് ഇന്റീന് ഇന്റതിന് എന്താന്ന് ബഷീർ എന്താന്ന് ഓനറിയത്തില്ല. അങ്ങനത്താ കുട്ട്യാള
ഉം ഉം.
ഫസ്റ്റായിട്ടാണ് ഇതൊക്കെ കേക്കാൻ പോണത്.
ഇഞ്ഞിപ്പതക്കെങ്ങനെ ശീലായിക്കോളും ഇവടന്നങ്ങട്ട് ഇനി എല്ലാ ഇതുണ്ടാവല്ലോ-
ഉം ഇഞ്ഞി ഓരോന്നോരോന്ന് പഠിച്ചിങ്ങനെ വരല്ലേ ഓരോ ക്ലാസ്സ് കയ്യും തോറും.
അഹ്.
പിന്നെന്തൊക്കെന്നാ?
ഇന്നലെന്താ പിന്നെങള്
ആഹ് ഇന്നായിക്കോട്ടെ പിന്നെ വിളികണ്ട്ട്ടോ.
ആഹ് ഓക്കെന്നാല്.